എന്തൊക്കെ വർത്തനം
നല്ല വർത്താനം
എന്നിട്ട് പണിയൊക്കെ ഒതുങ്ങിയാ, ഉം എന്റെ ഇതാ അവിടെണ്ടോ ഒരുങ്ങി ചെയ്യേണ്ടതല്ലേ ലിയയും മരുമകനും കളിച്ചൊണ്ടിരിക്കുന്നുണ്ട്
ആ പിന്നെ എന്താ ഇപ്പൊ ഒരു മെസേ തേജോ നീ നേരും
ആ, ആ, അതിനെ പറ്റി പറയണ്ട പിന്നെ വേറെന്താ
ഉം പറയാ ബിരിയാണി
ഉം, ബിരിയാണി ഒക്കെ ബീഫ് ബിരിയാണി അപ്പൊ ഇന്ന് രാവിലത്തെ ഇല്ലേ, കഴിച്ചിട്ടില്ല ഞാന് ദോശ ഉണ്ടാക്കി, ഇന്നലെത്ത ചിക്കൻ പ പെരട്ടിന്റെ കറിയുണ്ടായിരുന്നു, അപ്പൊ അതും കൂട്ടി അങ്ങോട്ട് കഴിച്ചു, നീ കഴിച്ചു പോയി പിന്നെ നീ ഇവിടെ ഇതാകനുണ്ട് നോക്കെ പിന്നെ നല്ല മഴണല്ലേ
ആ നല്ല മഴേ സനു ആ എന്ത മറ്റേ ആ ചി ഇവിടക്കൊയ്ക്കാ മാങ്ങർക്കാനയിട്ട് റെയിൻകോട്ടൊക്കെ ഇട്ടിട്ട് പോയിക്കണ്
എവിടുത്തോക്ക് മാങ്ങ പറുക്കാന്
ആഹ് നാളും അല്ല പോയിന് കൊടു പോയിന കൊടുത്ത് കേക്കാരും
ആഹ നിചയ എന്ത കാട്കുടി പേടിയാണന്നോ നോക്കാൻ പറ പെരും കാടാത് നമ്മള മുറ്റത്തുകൂടി സൈഡിൽ കൂടി തന്നെ ആ താഴത്തെക്കു ഒന്നും ഇറങ്ങാൻ പറ്റില്ല അവിടെയൊക്കെ നല്ല ങ്ങട്ടെ ആ വള്ളിപ്പുല്ലിന്റെ കാടന്ന് ഇറങ്ങീട്ട് കെട്ടിട്ടെ ആകെ കാട് കെട്ടി കാട് പിടിച്ചു കിണറ്റ്ക്ക് നോക്കിയാപ്പ അന്ത മുട്ടടിയാ ആ മറ്റതിങ്ങൾ കൂടി മൂടാനായി
ഏ ഹ് എല്ലാം വള്ളം കേറില്ലേ അതന്നെയാണ് ഈ മഴ അടഞ്ഞു നിന്നാലും പോടിയാ ഇതുവരയും മഴ പെയ്തിന് ഒരു ആശ്വാസം ആരുന്നു മനസ്ക്ക് ഇപ്പൊ ഒരു പേടി തോന്നുന്നുണ്ട് മച്ചും
അങ്ങനെ നിന്നട്ട് ല്ലേ ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കവും കാര്യങ്ങളും ഇതും പിന്നെ പിന്നെ പകുതി മുക്കാലും കാര്യങ്ങൾ അതായത് മനുഷ്യന്മാരുടെയാണ് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക ക്കെ ഇതാക്കണത് മരങ്ങള് വെട്ടി മുറിച്ചിട്ടും പിന്നെ അതേപോലെ തന്നെ ആ മലകൾ നികത്ത കുന്ന് പാടങ്ങൾ നി ത്തീട്ടും ഓക്കെ തന്നെയല്ലേ പിന്നെന്താ ഇന്ന് മീൻ ഇല്ലേ
ഇല്ലാന്ന തോന്ന്ണേ ഇപ്പ വന്നി ട്ടില്ലെന്ന് ഇന്നൊരു കല്യാൺണ്ട് ഉപ്പാക്ക് മറ്റും ഉം അബുആക്ക ണ്ട് അർഞ്ഞു കുണ്ടൻ ഇന്ന് വന്നീന്നു വർത്താനം പറഞ്ഞു ആ്
ആഹ് കുണ്ട മിൻഞ്ഞാന്ന് കൊറേ നേരം വർത്താനം പറഞ്ഞി തൈര് ഇരുവർപ്യനെ ലാസ്റ്റ് നൈറ്റിൽ അയാമ്പർപൊരു എടി ഇൻ്റെടുത്ത് അയിന് ത്ത് തന്നെള്ളു ബാക്കിലൊക്കെ ഫോണിലാണ് പൈസാർഞ്ഞു തെന്നെഅയിച്ചു ആർഞ്ഞു അയില് പിന്നെ
ഇങ്ങനെ വറ്റിങ്ങനെ വർത്താനം പറഞ്ഞ് കൂടി ഞ്ഞോ ഞാൻ പിന്നെ ഇൻ്റെ പണി എടുത്തോണ്ട് ഇങ്ങനെ
ആഹ് അയ്ഞാനേ എന്നാ പോയില്ലേ പിന്നെ മരിച്ചോട്ത്ത്ക്ക് പോയില്ലേ വന്ന് കേറി ഞാനോട്ടർ പോന്നത് പിന്നെ ഇറങ്ങീട്ട് ചെടിചട്ടീം മേടിച്ചങ്ങാണ്ട് ന്നിട്ട്വടെ വന്ന് എറങ്ങി ഇപ്പൊ ഞാനിങ്ങനെ ഇപ്പ നിക്കേരുന്നു അയില് അപ്പത്തെന്നെണ്ട് വര്ന് ഔട്ക്കാടിപെണ്ണേ പോയിനോയ്ച്ചു ഞാൻ വാതില് തൊറ ആണു അപ്പാതിൽ വന്ന് എവിടക്കപോയെച്ചു അങ്ങെനെ മരിപ്പുണ്ടാര് അപ്പൊത് വെജാതെ കെടക്കെയ്നു അങ്ങനൊക്കെ ചോദിച്ചിങ്ങാണ്ടങ്ങനെ കുറേനേരവടെനിന്നു
ഉം ഇന്ന്പ്പോ ഇഞ്ഞോട് ഉം എന്താ ഇജി ഇജ് ഈഴതുണിയാളൊക്കെ തിരുമ്പി തോരട്ടിട്ട് എവിടെ ഇതൊക്കെ ഒണങ്ങാം വെയില് അത്കരുതിട്ടിപ്പ തിരുമാതെ ഇടാൻപ പറ്റൂലല്ലാർണെയാ അല്ല അത് പറ്റൂല മക്കളെ കെട്ടിച്ചതു പിന്നെ മകനെ ഇനിപെണ്ണ- ണ്ടതും തെരയാനൊക്കെ ആയല്ലൊന്നൊക്കെ പറഞ്ഞ്ണ്ന്ന്
ഉം ആഹ് അയനെന്നോട് പറഞ്ഞ ഈ കുട്ടിക്ക് കഞ്ഞിയൊന്നും കൊടുത്തില്ല ജ്ജ് ച് ആ മരിച്ചോടത്തെക്ക് പോയിട്ട് കഞ്ഞി മനസ്സ പിന്നെ മരിച്ച പെരേ പോയികാണ്ട് പ്പ കഞ്ഞികുടിച്ചാക്കാൻ പറ്റ എന്താ അപ്പ- തുപ്പർത്തും വരാന്നില്ലേ കുഞ്ഞി കുട്ടികളാവുമ്പത് മനസന്മാരി കണ്ടറിഞ്ഞൂടെ അവിടുന്ന് എന്താ പോയിട്ടൊരു തര കഞ്ഞിക്കൈൽക്ക് മേടിച്ചു കൊടുത്തൂടന്നില്ലേ എന്നൊക്കെ പറഞ്ഞു അതില് പിന്നെ ഞാൻ പറഞ്ഞു അതിപ്പോ എങ്ങനെയ അവിടെ അടുത് തൊ പ പെരാ കൊറച്ച് വിട്ട അവിടുന്ന് പിന്നെ പോരാ നേരത്ത് അയിറ്റ കഞ്ഞി ഒക്കെ കൊണ്ടെയ്ണ്ട് ച്ചാറിയൂല്ല ഞാനത്ര ഞനത്രെ കഞ്ഞി
എന്തേക്കരേല് തൊടങ്ങീന്നോന്
ആഹ് ചെറുതായിട്ടിങ്ങനെ തൊടങ്ങി ങ്ങീന്ന് ചെനങ്ങലർത്തീന്ന് അപ്പൊ രാവിലെ ഇച്ചിരി പൊടിയും കൊടുത്താണ്ട് പോയതാ തല്ലേ പിന്നെപ്പൊ പന്ത്രണ്ട് മണി സലമ എതിർു പിന്നെ ഞൻ എന്താ ക അവിടെ കഞ്ഞി കഞ്ഞി കൊണ്ടെന്നിച്ചീന്നോല്. അരി ത്തിരി ഇപൽക്കാച്ചാ അങ്ങെ ഇങ്ങനൊന്നും കഞ്ഞി- കൊടുത്ത കുടിച്ച്ണ മക്കളാണിച്ചാ പിന്നേം തരക്കേടില്ല കഞ്ഞി വെള്ളം കൊറച്ച് ഉപ്പിട്ട്ങ്ങാണ്ട് ആ കഞ്ഞി വെള്ളം കുറച്ച് ഇപ്പിട്ട്ങ്ങാണ്ട് ഇതാക്കി കൊടുത്തു അങ്ങട്ട് കൊടുത്തു അപ്പാട് രന്ന് ലെവല് ആയത് പിന്നെ ഞാൻ പോന്നപ്പോ ആ അത് കുടിച്ചു കഞ്ഞിന്റെ വെള്ളം മാത്രം ങ്ങനെ ഗ്ളാസിലാക്കിറ്റങ്ങനെ കൊട്ത്തു ആകപ്പാടെ കുടിച്ചു ആ കൊറച്ച് നേരം കഴിഞ്ഞിട്ടല്ലേ പിന്നെ രണ്ടു മണി ഒകെ ആയപ്പ ഞങ്ങളൊന്നേമുക്കാല് ജേക്കിലാ അപ്പ അപ്പടെ വര്യാണ് ഞാന് രണ്ട് മണി അടുത്തായിട്ടി എത്തിയപ്പോ തന്നെ ന്ന്ട്ട് പിന്നെ അവിടുന്ന് പോന്ന് പിന്നെ ലൈസും പേക്ക് മേടിച്ച്കൊട്ത്തീനി ഞാൻ ആക്ക പറമ്പ്ന്ന് അപ്പൊ അത്ങ്ങ് ഇര്ന്ന് തിന്ന്
അത് തിന്നോന് ഹലോ ഹലോ